കേക്ക്
ആഹ് കേൾക്കുന്നുണ്ട്.
എത്താ വർത്താനം
എന്നാ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന്ണ്ട്.
ഏ ചായ കുടിച്ചോ കഴിഞ്ഞു എന്താ കടി
ഈ കടി ഒന്നും ഇല്ല ബിസ്കറ്റ് ഉം ഉം ഇന്ന് എന്ന ഉണ്ടാക്കിയെ അതെയ എന്റെ മോന് എണീറ്റു പിന്നെ അവന് ഒന്നിനും സമ്മയിക്കുന്നില്ല
ആ
അങ്ങനെ ഇന്ന് ബിസ്കറ്റും ചായയും പിന്നെ പിള്ളേര് സ്കൃതിയ വന്ന് എന്റെ ചോറ് ഒക്കെ കയ്യിച്ച് മദ്രസയില് പോയി
ആഹ ഒലിക്ക് വൈകുന്നേരം അല്ലേ മദ്രസ്സ്
ആഹ വൈകുന്നേരം മദ്രസ
ഉം
അങ്ങനെ അവര് അവരും പോയി ഞാൻ ചായ കുടിക്കുന്ന എന്റെത് ഉം രാത്രിക്ക് നമ്മളടെ ചോറല്ല ഞമ്മ അ പ്പം ഉണ്ടാക്കുന്ന പത്തിരിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും
അപ്പ രാവിലെ
രാവിലെ അങ്ങനെ തന്നെ ഇഡലിയോ ദോശയോ അങ്ങനെ ഒക്കെ ഉണ്ടാക്കും ഉ നിങ്ങളെ നി നിങ്ങളടെ വീട്ട ട്ടിലങ്ങനെ
ഉച്ചക്ക് ചോറ് രാവിലെ എങ്ങനെ ദോശയും ഇഡലി വെള്ള അപ്പം ഒക്കെ ഉണ്ടാക്കും രാത്രിയാ അതന്നെ ചോറ് ഉം
പില്ലേ അ ആ് ഇവിടെ ആരും ചോറ് അങ്ങനെ കയ്യിക്കാറില്ല
രാത്രി കഴിക്കൂലല്ലേ
രാത്രി കയ്യിക്കല് ഇല്ല ഉം ഉം മീൻ വാങ്ങി ഇന്ന് മീൻകറിയാ
ഏ
ഉ നിങ്ങളടെ വീട്ടിൽ എന്താ
മീൻ ഞങ്ങളടെ വീട്ടിൽ അത് തന്നെ മീൻ
മീൻ കറി ആഹ
എന്നും വാങ്ങോ?
എന്നും വാങ്ങില്ല എന്നും പോഴി വാങ്ങും പോഴിയാണ്- ഇവിടുത്തെ പിള്ളേർക്ക് എല്ല ഇഷ്ടം. അതി അധികഴിഞ്ഞിട്ട് ബാക്കി എല്ലതും ഉം ഉം ഉം
ആത് ശരി.
അത് പൊരിച്ചിട്ടെ ക്കെ കൊടുക്കും.
ആഹ് സ്കൂൾക്ക് ചോറാണോ?
സ്കൂളിലേക്ക് അവര് അടേ അവിടെ ക്യാന്റീൻ എണ്ട് അപ്പൊ അവിടെന്ന് അവര് കഴി ഴിച്ചോളും
ഏഹ് അപ്പൊ അയിന് പൈസണ്ടേ?
ആഹ് പൈസ വേണം ബിരിയാണി പിന്നെ സാമ്പാർ ചോറ് അങ്ങനെ എല്ലാണ്ട്
ഏഹ് എല്ലാ കുട്ടിയക്കും അങ്ങനെ
ആഹ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും അല്ലെങ്കില് കൊണ്ടു വന്നെങ്കില് കൊണ്ടോവാ
ആഹ്.
അഹ് അങ്ങനെയൊണ്ട് ഞാൻ അധികം കൊടുക്കാറാണ് പതിവ്. ഇന്ന് അവൊര് കയിച്ചത അവിടെ പോയിട്ട് ഉം.
ഏഹ് അപ്പനി അന്തിക്ക് ഇനി വെള്ളപ്പോ?
ആഹ് വെള്ളപ്പ എല്ലാ ദോശ ദോശക്ക്
ഉം..
അരി ആഹ് വള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഉം.
ഉം ഉഴുന്ന് ദോഷ ഇണ്ടാക്കിയണ്ടോ?
ആഹ് ഉഴുന്ന് ദോഷം ഇണ്ടാക്കൽണ്ട്.
ഏഹ്.
ഉം ആഹ് ഇഡലി ഇണ്ടാക്കിയറണ്ട്. അതൊക്കെ ഇണ്ടാക്കാം. നൂൽപ്പുട്ട് ഇണ്ടാക്കും പക്ഷെ ഞങ്ങ കൊറവന്നെ ഇണ്ടാക്കല്. ഉം ഉഹ്. നമ്മടെ എതും ആഹ് നമ്മള ഫാലി ഫാമിലി വല്യ ഫാമിലി അല്ല്യേ. അപ്പോപ പെട്ടെന്ന് പെട്ടെന്ന് ഇണ്ടാക്കാൻ കൈഞ്ഞില്ല അപ്പൊ ഒന്ന് വേഗ ൽ ഇണ്ടാക്കുന്ന അപ്പങ്ങളെ ചൂടു.
ഏഹ് അയ് സെരി.
ഉം.
ത്ത് കൊറേ ഇണ്ടാക്കണല്ലല്ലേ എല്ലാരി.
ആഹ് കൊറെ ഇണ്ടാക്കണം മൂന്ന് ഫാമിലി ഇണ്ടല്ലോ ഉം.
ഏഹ്ഏഹ്.
അങ്ങനെ ഇണ്ടാക്കും ഉം പിന്നെ എല്ലാ വെള്ളിയാഴ്ചെ നെയ്ച്ചോറും കോയിക്കറിയാനെ ഉം വെള്ളിയാഴ്ച ഉച്ചക്ക് ഉംഹ്-.
ഏഹ് അയ് സെരി.
അ ആഹ് അങ്ങനെയണ്ടത്. ആഹ് ബിരിയാണിയും വെക്കും ചെലപ്പഴ് ന്ന് ബിരിയാണി ബിരിയാണി വെയിക്കും ഉം ഉം ബി ബിരിയാണി മന്തി അങ്ങനെയുള്ളൊക്കെ
ഏഹ് ശരി മന്തിയൊക്കെ ഇണ്ടാക്കോ?
ആഹ് മന്തിയൊക്കെ ഇണ്ടാക്കും ഹ്മ് ഹ് ഏട്ടന്റെ ഭാര്യണ്ട്. ഏട്ടന്റെ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കും. അവരെല്ലാം ഇണ്ടാക്കും ഉം.
ഓളാ എല്ലഎല്ലാം ഇണ്ടാക്കല്
ആഹ് അവള് അവളും ഞാനും പിന്നെ അനിയന്റെ ഭാര്യയും കു ഒന്നിച്ചിട്ടുണ്ടാക്കുന്നൽ ഉം.
പഠിക്കാൻ പോണം എല്ലാരും?
അ ആര്?
ഹ്മ് നിങ്ങള അല്ല ഇങ്ങളെ എളച്ചിയാളൊന്നും മുത്തച്ചിയാളൊന്നും.
ഇല്ല പഠിക്കാനൊന്നും ആരും പോണില്ല പഠിപ്പെല്ലാ. കല്യാണത്തോടെ കഴിഞ്ഞു എല്ലാരിം.
ആഹ് ജോലിണ്ടോ?
ആഹ് എല്ലാർക്കും ജോലിയില്ല ഇല്ല.
അഹ് സെരി.
ഉം അനിയന്റെ ഭാര്യക്ക് നല്ല മെഹന്തി ഇടാൻ അറിയും.
ഏഹ് അങ്ങനെ എഉട്ക്കേൻ പോവൽണ്ടോ?
ആഹ് പോവല്ണ്ട്.
ഏഹ്.
ഉം.
എങ്ങട്ടാ പോവല് ഇങ്ങനെ കല്യാണൊക്കെ ഇണ്ടാവുമ്പോ ലെ.
ആഹ് കല്യാണൊക്കെ ഇണ്ടാവുമ്പോ മണവാട്ടിക്ക് വെക്കാനും അങ്ങനെ. ക്കെ പോവും ആഹ്.
ആഹ് ഇങ്ങളഉടെന് കല്യാണം വല് തല്ലേ കൊറെേ തലേന്നൊക്കെണ്ടാവല്ലോ.
ആഹ് അതെ നിങ്ങളഉടെ അങ്ങനൊന്നും ഇല്ലേ?
ഇങ്ങക്കിമ്പെങ്ങനെമെഹന്തി ഇ നേറ്റ് പിന്നെ എന്തൊക്ക അല്ലേ വേറെ തലെ രണ്ടിസ.
ആ ഇണ്ട് ഹൽദി പിന്നെ അറബിക്നെയ്റ്റ്.
അതൊക്കെ ഇപ്പ ഞങ്ങളവടെ തൊടങ്ങീണ്
ഉ നമ്മുക്ക് അ അഞ്ചദിവസം മുമ്പേ തൊടങ്ങി
ആ അയ്നൊക്കെ ഫുഡോ
ആ ഫുഡും കാര്യും എല്ലാംണ്ട് പൊറത്ത്ന്നാ പൊർ ത്ന്ന് വിളിപ്പിക്കും അല്ലെങ്കിൽ നമ്മ ആരെങ്കിലും ആളെ വിളിപ്പിച്ചിട്ട് അങ്ങനെ വെക്കാറുണ്ട്
അപ്പൊരു കല്യാണം ണ്ടായാല് പിന്നെ അൻച്ചീസം മുമ്പേ പോകാ ഭക്ഷണം കഴിച്ചാ
ആ ഭക്ഷണല്ലാം കഴിച്ച് നിങ്ങള് കഴി
ആഹ്
ഉം ഉം
ഇ രാത്രിയക്കെള്ളെ ചോറൊക്കെ ഉണ്ട് ഉച്ചത്തന്നെ
അതെയ ഉമ്മണ്ടല്ലോ വീട്ടില്
ആ ഹ് ണ്ട്
ആ ഭർത്താവിന്റെ ഉമ്മയാ ഉം ഉമ്മായും നിങ്ങളും കുട്ടികളും മാത്ര
ആ ഹ് ആ ഹ് നിങ്ങളവടെ ഉം ഹസ്ബൻഡിൻ്ന്റെ വീട്ടില അല്ലല്ലോ നിങ്ങളെ വീട്ടിലാ നിക്കല്
അല്ലല്ല ഭർത്താവിന്റെ വീട്ടില് ഉം നമ്മളുടെ ടെ ഇത് ഭർത്താവിന്റെ വീട്ടിലാ നിക്കല് സ്വന്തം വീട്ടിൽ നിക്കാറില്ല ഇല്ല ഇല്ല അതെ ഈ ലീവ് ഉണ്ടാവുന്നില്ലേ മദ്രാസ സ്കൂളല്ലോ ആ ലീവിണ്ട സമയത്ത് പോയിട്ട് വരാ അത്രേള്ളു ഒരു ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം ഒക്കെ നിന്നിട്ട് വരാ
ഏങ്ങെനെ അപ്പോ പൂട്ടി എന്നാ വിട്ടികോവല് സ്കൂള് ലീവില്ലന്നോ അവുടുന്ന് പോകാൻ കയ്യോ
എവ്ടെക്ക്
പിന്നെ വീട്ട്ക്കെ ഇങ്ങളവ്ടുന്ന്
പോകാകയ്യും
ഉം കൊറച്ച് ഡിസ്റ്റൻസ് ഏ കൊറച്ച് ദൂരണ്ട്
ആഹ് ഞാൻ ഇൻക്കൊക്കെ ഇവട്ന്ന് നല്ല എള്പ്പാ പോകാന്
ഏത് അട്ത്തന്നെ
ഉം കൊറച്ച് പോയാതി
അതെയാ പത്ത് മിനിറ്റിലെത്തോ എ എന്റെ വീ ട്ടിലേക്ക് നാല്പ്പത് കിലോമീ
അള്ളാ ‌ ഇവടെ പത്തിൻറ്റാ
അപ്പൊ പ്രശ്നല്ല ഉം
ഇപ്പ ഇവട്ന്ന് വാണെങ്കി കേ പോവാ അവിടുന്ന് മാണെങ്കി പോകാ ഒക്കെ പോകാ
എന്തായാലും നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ വിട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ നിങ്ങ ഒരാളല്ലേ ഒള്ളൂ ഒറ്റക്കാക്കിട്ട് പോവാൻ പറ്റൂലാല്ലോ
അല്ലേ ഇവിടെല്ല ഇവിടെ ഞാന് മറ്റോലൊക്കെ വേറെ പോയിന്
അതെയാ
ഉം
ഉം ഉം അങ്ങനെ
അവ്ടെ എട്ത്തെന്നാണ് എല്ലാരും
ഉം ഉം ഉം ആഹ് അട്ത്തട്ത്തെന്നെ
ഉം ഒക്കെര്ത്തെന്നെ ഞാൻ പോവുമ്പം ഓലൊക്കെ പിന്നെ ഓലര്ത്ത്ക്ക് ആരെട്ത്ത്ക്കെ പോവും
അതെയാ ആഹ് അങ്ങനെ ഉം ഉം അങ്ങെ പിന്നെ എന്തൊക്കെയുണ്ട്
ഇല്ല്യയോ
വീട്ട് പോയിട്ടില്ല ഞാന് പോണം പോണന്ന്ണ്ട് എന്റെ ഉമ്മ വിളി ച്ചോണ്ട്ക്ക്ണ് വന്നിട്ട് രണ്ടീസം നിന്നിട്ട് പോ
എത്രായി വന്ന്ട്ട്
ബാ സ്കൂള് തൊടങ്യേഷം ഞാൻ പോയിട്ടില്ല ഉം ഉം
പിന്നെ ഇപ്പൊ ച്ച് കയ്യെട്ടെ വിചാരിച്ച് ഇഞ്ഞ് ഒഴിവ്ണ്ടല്ലോ
ആഹ് ആഹ് ആഹ് മൊഹറം പത്ത് ആഹ് അങ്ങനെ ഞാനും വിചാരിച്ച്ട്ട്ണ്ടായി പോണോന്ന് ഉം അപ്പൊ സ്കൂളൊക്കെ ലീവ്ണ്ടാവോ ഏ ഇണ്ടാവൂല അന്ന്
ആഹ് അന്ന്ണ്ടാവും പത്തിന്ണ്ടാവും
പത്തിന്ണ്ടാവും ഒമ്പതിന്ണ്ടാവില്ല
അല്ല പത്തിന് ലീവാണ്
ആഹ് ആഹ്
ഒമ്പതിന്ണ്ട് അങ്ങനാവും നേഴ്സറിന്റെ ഇഞ്ഞെങ്ങനെ അറിയില്ല രണ്ടും ലീവന്നേക്കാരം
ആഹ് ആഹ്
അങ്ങനെ അന്ന് ഇങ്ങളെന്തേ ഇണ്ടാക്കോ പത്തിനൊക്കെ ഫുഡ്
ആ നമ്മ നമ്മടെ വീട്ടില് അന്ന് മധുര പലഹാരവും പിന്നല്ലേ തേങ്ങാപ്പാലും ബെല്ലും ഉരുകീയിട്ട് പിന്നെ അതിലേക്ക് കുഞ്ഞ് കുഞ്ഞു ഉണ്ട ഇണ്ടാക്കിട്ട് ട്ട് ആഹ് അത് മുഹറം പ ആ അത് മുഹറം പത്തിന് അത് ഇവിടെ നാട്ട് നടപ്പ് പ്പാ
ഏ അഹ് ഇങ്ങക്ക് നിർബന്ധാ അങ്ങനെ വാണയ്ക്കൂലേ ഹലോ ഹലോ ഹലോ ഇമ്മച്ച്യ